മ്
ഹലോ കേ
ആഹ കേക്ക്ണ്ട് പിന്നെ എന്തൊക്കാണ്. നല്ല വിശേഷം.
ഒറക്കൊക്കെ ഒർങ്ങി എണീറ്റോ?
ഒർങ്ങീല്ല ഒർക്ക് വന്ന്. പിന്നെ ഫോണ്ൽ കൾച്ച് ഞാൻ അങ്ങനേ ഇര്ന്ന് പിന്നെ ആ പിന്നെ ഒറ ഒർക്ക് പോയി ആ ഒർങ്ങേണ്ടിയൊക്കെ പോ ഒർക്കൊക്കെ എയ്ലൂടെയോ
അ ആഹ് എപ്പളാ ഇങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് കുൾച്ച് കേറല്.
ഞാനൊരു പിന്നെ പതിനൊന്നണിയാവുമ്പളേക്ക്. കയ്യല്ണ്ട് പിന്നെ ഉം ഊ ഇന്ന് പിന്നെ പൊർത്തൊണ്ടോയി അൽക്കാനൊന്നും നിന്നീല്ല അല്ലാണ്ട് വേഗവും ബാക്കിയുള്ളക്കെ കെയ്ഞ്ഞ് ചോറും കറിയൊക്കെ ആയി എല്ലാം കഴിഞ് പിന്നെ വേഗം കുളിച്ച നിസ്കരിച്ചൊക്കെ അങ്ങനെ പിന്നെ മായ ആയതോണ്ട് നല്ലൊക്കെ നല്ലൊക്കെ പൊറത്തുന്ന് അൽക്കൂ ബാക്കിയുള്ളൊക്കെ മിഷല്ല് ഇടും. അങ്ങനെ നല്ല അങ്ങനെല്ലായും കുറച്ചേ ഉണ്ടായി പിന്നെ ഞൻ ഏദേശം അൽക്കിയൊക്കെക്കെ ഉണങ്ങട്ട് ഒങ്ങി ട്ടി ഇരുന്നിട്ടെല്ലാം മനിച്ച വെച്ചാലും ശുരിപ്പാണല്ലോ.
ആ ആ ആ
പിന്നെന്താ ചായ കുടിച്ചുവോ?
ഉം ചായുടി കഴിഞ്ഞു രാവിലെ കുട്ടി അല്ല കുട്ടികള് നാലര ആവുബോ എത്തും നോൽക്ക് ചായ എടുക്കും അപ്പോ അപ്പൊ തന്നെ ഞങ്ങളും കുടിക്കും ഇന്നിപ്പോ നാല് ഏ ചക്കച്ചോള അയലോക്കത്ത് നിന്ന് തന്നീനു അതും ഉണ്ടായിനി പിന്നെ രാവിലെ പുഴുങ്ങിയേക്കല്ല സാത പഴുത്തതാണേ പഴുത്തത് ആ ഒല് ഇരിഞ് തന്നതെന്നു ആ
ആ ആ അല്ലാണ്ട് പച്ച പുഴുങ്ങലില്ലേ?
ആ ചക്ക കൂട്ടാൻ ഉണ്ടാക്കും പിന്നെ ചക്കക്കൂട്ടാൻ ആ ആ അതെന്നെ ചക്കക്കൂട്ടാൻ മഞ്ഞളും തേങ്ങ ചക്കരച്ച വെക്കണീന്നല്ലോ ഞങ്ങള് ചക്ക കൂട്ടാനന്ന് പറയാ
ആണല്ലേ ആ അ എന്തെന്നാ അയില് ആ അയിൽ ആ പുയുങ്ങി എന്ന് പറയും
ആ ഇപ്പാവശ്യം ഞങ്ങക്ക് സ്വ ഞങ്ങക്ക് ഞങ്ങള് സാധാ ചക്ക ഇരിഞ്ഞിരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ കണ്ട് പിന്നെ കുക്കറിൽ ഇടും കാര്യായിട്ട് കുക്കറില കുക്കറിലാണെല്ല അതൊക്കെ നല്ല ഒടയാ പിന്നെ തുള്ളി മഞ്ഞൾ ഉപ്പിട്ടാണ് വേവിച്ചു പിന്നെ തേങ്ങയും പച്ചമുളകും നല്ലീരകവും ഇട്ടുകാണ്ടയിരിക്കും അരക്കും അരച്ച്കാണ്ട് പിന്നെ ഫീസിൽ പോയിന് ശേഷം അയ്ക്ക് പാർന്ന് തളപ്പിച്ചും ഇന്നെട്ട് കട് ഇട്ട് വർക്കും വെള്ള കളറാണെന്നോ അല്ല ഞങ്ങള് മഞ്ഞൾ ഇടുലേ ഏ വെള്ളം വെള്ളം ഒഴിക്കും ആ വെള്ളം ഒഴിക്കും
ഞമ്മള് ഇത് പിന്നെ എന്താ പറയാ ലൂസ ആക്കൂല വെള്ളായിട്ട് അങ്ങനെ ആക്കൂല
ആ ആ പക്ഷെ നല്ല പൊടി ഉള്ള ചക്ക ആണെങ്കിൽ എത്ര വെള്ളം ഒഴിച്ചാലും അതെരു കുറുനനെ പോലെ ല്ലോ നല്ലാ ചോള ചക്ക പൊടിയുള്ള ചക്കാണ് ആ അങ്ങനെ ലൂസ ആയി പോവുലല്ലോ ഞാൻനെരു ചക്കകൂട്ടാന്റെ ആളാണ്
ഏ ഇഷ്ടല്ലേ
പിന്നെ ആ പറയന്റെ മുത്തച്ഛനോട് ബ്രോസ്റ്റും ചക്ക കൂട്ടാനും കെടന്ന് വെച്ചാ ഇജ് ഏതാ തിന്നാ ചോയിച്ചും ഓളോട് അപ്പോ ഒള് പറയും ഞാൻ ബ്രോസ്റ്റ് തിന്നും അല്ലാന്റെ ചക്കക്കൂട്ടാനും ഞാൻ തിന്നൂല പറഞ് ഓള് ഞാൻ എന്നാ ചക്ക കൂട്ടാനാ തിന്നാ ഇൻക്ക് ബ്രോസ്റ്റ് ലേറെ ഇഷ്ട്ടം ചക്ക കൂട്ടാനാ അയ്ക്ക്
അത്രയും ഇഷ്ടല്ലേ
ആ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഈ പുളകൂട്ടാന് ഇറച്ചിയും പുളി ഒക്കെ വെക്കുലേ. ആ അതും ഇഷ്ട്ടാ ഈചക്ക കൂട്ടാൻ പിന്നെ അതേപോലെ ചേമ്പിന്റെ തണ്ട് അങ്ങനെയൊക്കെ വെച്ചൊണ്ടുള്ള ഈ നാടൻ കൂട്ടന്നില്ലേ ഇൻക്ക് ആ ആ അങ്ങനത്തോട് ഭയങ്കര ഇഷ്ടാ
അങ്ങനെ
ഉം ഞളെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാല് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുബേ ഉമ്മ ചക്ക കിട്ടിയെ കൂട്ടാണ്ടാക്ക വെച്ചാല് ഞാൻ വേണെന്നാ പറയുള്ളൂ ഇച്ച്. അതാ ഇഷ്ടം പക്ഷെ കുട്ടിയാക്ക് പഴുപ്പിച്ചതാ ഇഷ്ട്ടം കേട്ടോ ഞങ്ങൾക്ക് ചക്കയില്ല മാങ്ങയില്ല പരേല് തൊടൂലില്ല പക്ഷെ നമ്മക്ക് ഇപ്രാവശ്യം അവിടന്നും ഇവിടുന്നൊക്കൊയിട്ട് നല്ലോം കിട്ടീണ്ട് ചെക്കായിട്ട് മാാങ്ങയിട്ടും ഒക്കെ കുറേ കിട്ടീരുന്നു ഉം
പിന്നെ ഞങ്ങള് വെക്ക് എന്താണ് പിന്നെ ചക്ക ചക്ക അവിടെ എന്റെ ഇക്കാക്കാക്കും മക്കൾക്കൊക്കെ പത്തണ് ഇഷ്ട്ടം മോൾക്ക് ഇഷ്ടം ആ പുയ്ങ്ങിയതാ ഇഷ്ടം ആ ആ ഇഷ്ടം പുഴിങ്ങിയത് അപ്പോ
ഇന്റെ പോലെയാണ് എന്റെ ചെറിയ കുട്ടി രണ്ട് വയസ്സായ പെൺകുട്ടി ഇന്റെ പോലെയാണ് ചക്കക്കൂട്ടാൻ വ വെക്കല് തുടങ്ങുമ്പോ തുടങ്ങും അത് കൂട്ടാൻ വളമ്പികാണ്ട് പ്ലേറ്റും കൊണ്ടടുക്കല് നല്ല ഇഷ്ടാ ചോറൊന്നുല ഞാൻ തന്നെ ചക്കക്കൂട്ട ഉണ്ടന്നുണ്ടെങ്കി ഒരു കയ്യില് ചോറെട്കൊളളൂ ബാക്കി കൂട്ടാന എടുക്കുക ഏ ഇവളും അതേപോലെ ചോറ് ചോറ്ടുക്കൂല ചോറ്വടെ നീക്കിവക്കും എന്നിട്ട് എന്താട്ടും ചക്ക കൂട്ടാൻ ചോറ് കൊഴിച്ചിട്ടാ കൊടുക്കുക അ പിന്നെ ചോറ് ആ കൂട്ടത്തിൽ കൂടെ പള്ളേക്ക് ആയിക്കൊട്ടെ വിചരിച്ചിട്ട് ഓള്‌ന്നെ പോലുള്ള റിം ഓലെ പറയും അന്റെറെ മതിരന്നെ അന്റെ കുട്ടികള് അന്റെ മതിരി തന്നെ അന്റെ കുട്ടി റിം പക്ഷെ ഒളപ്പൊക്കെ ചക്ക കൂട്ടാനാഞ്ഞെ അയിയേറിം എത്ര മുമ്പ്ക്ക് വെച്ചെടുത്താല് ആ ആണ്ട് തിന്നും ഓല് ഒരു സ്പൂണങ്കിൽ സ്പൂൺ തിന്നു നോക്കിയാലല്ല ടേസ്റ്റ് ഉണ്ടോ ഇല്ലന്ന്റിയ അതൊന്നു അത് നോക്കൂല എന്റെ എന്റെ കുട്ടിക്ക് പിന്നെ ഞാൻ എന്ത് കൊടുക്കണോ അതാണോ ൻ്റെ തീറ്റ ഞാൻ വാരിക്കൊടുക്കലാണ് ഞാന് എന്താണ് ചക്ക കൂട്ടാൻ കൊഴച്ചങ്ങ് കൊടുത്താ അത് പക്ഷെ ഓന് വെച്ചടുത്തകാണെ ചിലപ്പോ അതവിടെ മൂലൊക്കെ കിടക്കും
ആഹ് ആഹ് പക്ഷെ തിന്ന് കിട്ടിയാ നല്ലാട്ടോ ചക്കന്നൊക്കാണെ ത അടിമ പിടിക്കുകയും ചെയ്യൂ പിന്നെ നല്ലതാന്ന് പറയല്ലോ തടിക്കും പോലെ
ഞാനൊക്കെ തടിച്ചു ഞാൻ നീളല്ലെ അപ്പ തടിച്ചു എന്തക്കാരം
ഞാൻ എന്നിട്ട് പിന്നെ അടുത്തന്ന് പിന്നെ അവിടുന്ന് അയലവാക്ക തന്നീനോ അത് ഞാൻ എന്താക്കിയ ഫ്ര റിലഴച്ച് ഒന്നും ആയിട്ടില്ല നല്ലോണ്ണം ഉറപ്പിൽ അങ്ങനെ കല്ല് പോലെക്കെടിക്കുന്നുണ്ട്
ആ ചോള ഇരിഞ്ഞു കാണ്ട് പച്ച ആഹ് അമൂള്ളാട്ക്കെ
ആഹ് അങ്ങനെ തന്നെ കെറ്റി വച്ച് ണ് ആ അപ്പൊ മൂന്നു ദിവസയി
ആ ഒരു കുഴപ്പല്ലല്ലേ ഇവിടെ കാരണം ഈ ഒമ്പിന് പത്തിന് ഞങ്ങള് ലീവിന് പോയിനോ ഞാനും എള ച്ചിം മൂത്തേച്ചൊക്കെ പോയിനു കാരണം ഇപ്പോ സ്കൂൾ തൊറന്നിട്ട പെരുന്നാക്ക് പോയി പോന്നാണ് എല്ലാവാരും പിന്നെ ലീവ് കിട്ടിട്ടില്ലല്ലോ ഒന്നെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ മദ്രസ ആയിട്ട്ണ്ടായത് കൊണ്ട് പോകാൻ പറ്റിട്ടില്ല അപ്പൊ എല്ലാവർക്കും ലീവ്ട്ടിയ താപ്പൊ ന്നാണ് പിന്നെമ്മ അവിടെ മൂത്തച്ഛൻ വരും ഒമ്പത് മണിയാവുമ്പോത്തന്നെ രാത്രി മ്മാൻ്റെ ഓത്തും പട്ടും കയിയുമ്പോഴത്തേും അപ്പ വല്യ കൊഴ പ്പൊന്നുല്ല്യ പോകന്നീന്
ആഹ് ആഹ് ആഹ്
ഏ മറ്റേ എല്ലാരെയും കൂടെ പോവാനായിക്കൂല പിന്നെ അല്ലേ തലേന്ന് തലേന്നെന്നെ ഞങ്ങൾക്ക് അയലക്കത്തെ താത്ത പോയിക്കാണ്ട് ചക്കെട്ട് കൊട്ന്നീനി എന്നിട്ട് വല്യ ചക്കയാണ് അന്റെ ഒരു മുക്കാൽ ഭാഗം പോലെ തന്നിനു എന്നട്ട് അന്നക്കെ ഇപ്പൊ ഒരു മണി ആയപ്പോളൊക്കെ തന്നത് പി പിറ്റേന്ന് നോമ്പ് അയ്ൻ്റെ പിറ്റേന്ന് നോമ്പ് ഞങ്ങളാണെങ്കിൽ പോയി ചെയ്യാം അപ്പൊ പിന്നെ നോമ്പ് മറ്റേ പിന്നെ ചക്ക കൂട്ടാനും വെക്കൂല പൊവ്ത്തിമക്കൊന്നും വല്ല്യ കമ്പം ഉണ്ടാവില്ലല്ലോ അടെ ഞാൻ പറഞ്ഞു മ്മാനോട് നമ്മക്ക് കൊറച്ചു ഇപ്പ തന്നെ കൂട്ടാൻ വക്ക ഞാനും മ്മീംൻ കൂടി കൂട്ടാണ്ടാക്കിയ അപ്പ തന്നെ കൂട്ടാൻ ണ്ടാക്കി അയ്ന് ന്നാ അറിലേര്ന്നു ഞാൻ പർഞ്ഞ്മ്മനോട് കൊറ ച്ച മക്ക് ഇര്ഞ്ഞ്ങ്ങാണ്ട് ഞങ്ങളോട്ത്തെ ഫ്രഡ്ജ് കേടാണ് ന്നാലും എളച്ചിന്റെ ഫ്രിഡ്ജ് അവടെ ഓണേക്കാരം ഓള് പോയാലും രണ്ടീസിനൊന്നും പോ ഓഫക്കല്ണ്ടാവടെ അയ്ക്ക് വെച്ചാ മതി ന്നൊക്കെ പറിം ഇമ്മ ന്നൊല്ല പിന്നെ വെക്കാൻ പോയില്ല ഞങ്ങള് വന്നപ്പോ കൊറെ കേട ന്ന്ട്ട് ആകെ പിന്നെ കൊറച്ച് കി കുട്ട്യാള് പറ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഫ്രിഡ്ജ്ക് വെച്ചക്കാണെ ഇപ്പണ്ടായിു അത് മതി അവിടെ ഉണ്ടായിരുന്നു അല്ലേയ് ഇന്നാള് കൊയ്‌പിച്ചീനി പഴപ്പിച്ചീനി ചെയ്താല് മക്കൊക്കെ എന്തോരിഷ്ടാറ്യോ നടാവമുന്ന്ക്കൊരു പാത്രം വെച്ചൊട് ആ ഓല ത്ര ട്ത്തു ബത്ര ട്ത്തു അങ്ങനെക്കാരം അയ്ന് മാത്ര അയ്ല് ഇന്നാലയ്ന് തല്ലേകാരം കുറെ കു ട്ട്യള്ണ്ടാവുമ്പം വട്ടത്തിലിര്ന്ന്ന്നുമ്പം ഓല്ക്ക് രസാണ്.
ആ അതാണ് രസ ഞങ്ങള അങ്ങനാ അങ്ങ് പ് ആ അങ്ങ് പോണേരോ പിന്നെ ന്താക്കും ആ എല്ലരോട് ഈ അമ്പ തിന്നുലല്ലോ ന്നട്ട് ഞങ്ങളെന്താക്കു എല്ലരോടു അട്‌ത്തെ അട്ത്ത്ള്ളോലൊക്കെ കുടുംബക്കാരെന്ന ട്ടോ ഇമ്മച്ചിന്റെ പിന്നെ ആങ്ങളെയും മ് മക്കളും പിന്നെ അങ്ങന അ് അവലാട്ടുങ്ങോട്ടും മ് മ് മക്കളൊക്കട് ട്ട ട്ത്തെനെ താമസാക്കില അങ്ങനെക്കെ അങ്ങനെ എല്ലരും കൂടി അല്ല ഇന്റെ ഇന്റെ
നിങ്ങളെമ്മാൻ്റെ ഏ ഇങ്ങള് ഇങ്ങളെ മ്മാൻ്റെ വീടിന്റ ട്ത്ത വീടായ്റ്റ്യേ?
അല്ല അമ്മളവടെ പോവുമ്പോ ലീവ് സ്കൂളൊന്നില്ലാത്തേരം പോവുമ്പോ ആ അങ്ങനെ ന്നട്ട് എല്ലാരും കൂടി ഒത്ത്ട്ടെന്താക്കും ഞമ്മള് ചക്ക പുഴുങ്ങും. ചക്ക പൊയ്ങ്ങീട്ട് വായൻ്റെല വെട്ടും. ആൻ്റെല വെട്ടിട്ട് എല്ലാർക്കും ചൂടോ അതാണെ ഒണ ഒണക്കമീൻ കറി വെർച്ചിൻ്റെ കറി ണ്ടെങ്കിൽ അത് അതും കൂട്ടും പിന്നെ ന്താക്കും ഒണക്കലും താക്കും ഒണ ക്കല് മീന്ണ്ടല്ലോ അതും കൂട്ടി തിന്നാ നല്ല രസല്ലേ അപ്പോ എർച്ചിൻ്റെ കറി മാണ്ടാത്തോൽക്ക്
ണ്ടാവല്ലോ അച്ചാറലെങ്കി മീൻമോള കിട്ടെൻ്റെ വെള്ളെക്കേണ്ന്ന് ണ്ടെങ്കി അള്ളാ അഅ് പറ്യണ്ട വെള്ള ഉറ്റും ഉം ഇപ്പട്ത്തൊര്ക്കെ ഞാൻ മീൻ മൊളകിട്ടിരുന്നു ആ അന്നാണ് ഞാനർഞ്ഞത് മീൻ മോളകിട്ടെഷ് ട്ടാണ്.
ആ ആ പ്രായള്ളോൽക്ക് ചെല് പ്പോ അത് ഒണക്കലീനെക്കാവുമ്പോ നല്ല വിശേഷവും. ഉം ആ ആണല്ലോ ആ എന്നിട്ട് അങ്ങനെ വെക്കും എ ല്ലരൂട്യാവുമ്പം കഥയും പർഞ്ഞ്ങ്ങനെ തിന്നാ നല്ലൊരു രസ
ആ ആ
സമയം പോവുന്നെ ന്നറിയൂല ഉം അങ്ങനെ തിന്നോവും അങ്ങനെ എപ്പളെങ്കിലൊക്കെ പോവുമ്പം ഞങ്ങള് എല്ലരൂടിം കൂടിട്ട് അങ്ങനെ ചെയ്യും ഉം ചക്കന്റെ കാലത്താണെങ്കിൽ ചക്ക ആ തേയൂല ന ല്ലണ ചക്കണ്ടാവ്ന്നൊരു പ്ലാവുണ്ട് നല്ലെണണ്ടാവും ന്നട്ട് ആ അ് എല്ലരും കണ്ടോവും ചെ ചെയ്യും ആരെങ്കിലും വന്നാലൊക്കെ കൊട്ക്കേം ചെയ്യും.
ആ ചെമ്പ് ല് വെക്കെണ്ട്യരൊല്ലോ ചക്ക കൂട്ടാന്. എല്ലാരും കൂടി കൊറേ ആൾക്കാര്ണ്ടാവുമ്പം അപ്പൊ രസ്വാണ് ആ ര സാണ് എല്ലാരും കൂടി കുത്തർന്ന് അരിമ്പളും രസാണ് അപ്പ അരിമ്പം ബോറും തോന്നൂല ഉം
ന്നങ്ങാനും അങ്ങനെ ആയിരിക്കുന്ന സമയം പോവുന്നറിയൂല്ല മക്കളാണെങ്കിൽ ഓലയ്കി കളിക്ക്ണ് ണ്ടാവും എല്ലരൂടി ആവുമ്പോ നല്ല രസം എല്ലരൂടിം ഒത്ത് കിട്ടണം
ആ അതാള്ളത് ഞങ്ങള് ഇങ്ങള് ടൂറൊക്കെ പോവല്ണ്ടോ?
ഞങ്ങളന്ന് പോയിനു അന്നൊരു സം ഞങ്ങള് ബസ്സിന് പോയിനു. എല്ലാരോടിം പോയിനി അന്ന് പിന്നെ ഇവിടെ നിലമ്പൂരാ പോയത്.
ആ ഈ നിലമ്പൂര് തേക്ക്.
ആ തേക്കിൻ്റാടെക്കെ പോയി ആ പിന്നെ മിനി ഊട്ടി പോയി. അങ്ങനെ ഞങ്ങള് പോയിങ്ങാന്ന് അടിച്ചുപൊളിച്ചു പോന്നു. പിന്നെ അതേപോലൊര് ഇപ്പം സമയം ആവുമ്പൊ എല്ലാവരോടും പറഞ്ഞിട്ട് നമുക്ക് പോണംന്ന് പറഞ്ഞിട്ട് ഇതാർക്കും ആർക്കും ആർക്കും ഒത്തീല്ല. എല്ലാർക്കും ആ ആ എല്ലർക്കും പി എന്തെങ്കിലും കാര്യങ്ങളായിട്ടുണ്ടാവും പിന്നെ സമയംല്ലാത്ത പ്രശ്നം അപ്പൊ എല്ലാം കൂടി ഒത്ത് വരുമ്പഴേക്ക്. ദിവസ ദിവസം ഉണ്ടാവൂല ഈ ആ ഈ അവധിക്ക് പോണന്ന് പറഞ്ഞീനു അപ്പ അതൊന്നും നടന്നില്ല. അപ്പൊ ആണെങ്കിലും ഒഴിവുള്ളപ്പോ നമ്മുക്ക് പോണ
എന്നായിക്കോട്ടെട്ടോ ഞാൻ വിളിക്കേണ്ടിട്ടോ ആ ശരി.